ഹലൊ.
ആഹ് ആഹ് കേക്കുന്നില്ലെ. ആഹ് ഇണ്ട്ണ്ട്.
വക്കുന്നുണ്ട്. എവിടുപ്പം മഴ തോര്ന്നു വെയ്ൽ വര്ന്ന്‌.
ന്നേ.
ഉം ആഹ്
ആഹ് ഒറങ്ങി. അവള് ഒറങ്ങാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉം.
ത്തില്ലാ ശര്യ. ആഹ് ഇനിയിപ്പഴ ഒണരത്തില്ലല്യാേ.
ആൺ കൊറ്ച്ച് കൊറച്ചു കഴിയണോ. ഹ് മൂന്നര മൂന്നേ മുക്കാല് ആ കുമ്പഴ ഒണരും.
ഓണര്. ആ ആ മക്കളെ വരുമ്പോഴായിരിക്കും.
ആഹ് അപ്പഴ് പിന്നെ തണു ചെറുതായിട്ട് തണുപ്പൊക്കെ ഇണ്ട്. ചൂട് കാരണം ഒറങ്ങാൻ നല്ല പ്രയാസേരുന്നു. തണുപ്പുള്ള കാര്ണം ഉറങ്ങുന്ന്ണ്ട്
ആഹ് ആഹ് ആഹ്
ഓ
പിന്നെ.
വേറെ പിന്നെ എന്തൊക്കെ
ഇനി വാക്കള് വരുമ്പോ എന്താ കൊടുക്ക്ന്നെ അവര്ക്ക് ചായക്ക് എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കണം. ആഹ് ആഹ് ആഹ് കഴിച്ചോളും ല്ലാണ്ട് പോല. ഞാൻ ബി ബേക്കറി ഇവിടെ അട് ത്തരു ഹോട്ടൽ ഇതുണ്ട് മ അവിടെ പോയി ഞാൻ രണ്ടൂ മുന്ന് ഇത് വേടിച്ച് മുട്ട പപ്പ്സ് ഒര് മൂന്നാലെണ്ണം വേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചായ ഇട്ട് കൊട് അന്നേരം. ആഹ് ആഹ് ആഹ് അതാ. എന്തെങ്കിലും വേണം. മറ്റേ ഇങ്ങനെള്ളത് ഉണ്ടായി കൊടുത്താ കഴിക്കത്തുല്ല. വന്ന ഉടനെ ചായേം കുടിച്ചിട്ട് ങ്ങ് ട്യൂഷന് പോവല്ലേ അന്നേരം എന്തെലും കൊടുത്തിലെങ്കി നമ്മക്ക് ഭയങ്കര പോയിട്ട് വരുമ്പോ അതൊരു വെഷമം.
ആഹ് ഉസ്കൂള്ക്ക് ചോറ് കൊട്ത്ത് വിടോ?
ആഹ് ചോറ് കൊട്ത്തു വിടും. അതിന് കളയുവാന്നോ തിന്നുവാന്നോ എന്തോന്ന അന്നേരം ഞാൻ ചോയ്ച്ച് നീ കൊണ്ട് കളയ് വാന്നോ അന്നേരം പർഞ് അല്ല ന്നാ ക്ലാസ്സ്ൽ വന്ന് ചോയിച്ചു നോക്ക് ടീച്ചറ്നോട്? അവിടെ പിള്ളേരുണ്ട് നോക്കാൻ കളയുന്ന പിള്ളാരെ?. പേരെഴ്തി കൊടുക്കും പാത്രം കാണിക്കണം ഉം ഉം പറ
ആഹ് കൂട്ടത്തിലാകുമ്പോ അവര് എന്തേലും കൊറച്ച് കഴിക്കും. വീട്ടിലൊക്കെ ആകുമ്പ
റ്റവും അവന് കളയുവാണ്.
ആഹ് അതെ എ ഇവിടു ഇവര് ഇങ്ങന് തന്നെ ഇവിട്ന്ന് വീട്ട്ന്ന് കഴിക്കേയില്ല. മറ്റേ കൂട്ടത്തിലാവുമ്പോൾ ഞാൻ എനിക്ക് തോന്നും കഴിക്കായിരിക്കും. ചിലപ്പോം കഴിക്കുന്നുണ്ടാവും കൂട്ടത്തിലാകുമ്പോളേ
ആഹ് ആഹാ. അങ്ങനെ ഒന്നും ഈ ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് ഇപ്പം കിഴങ്ങ് മെഴുക്കുപുരട്ടിയാണ് കൊണ്ടോയെക്കുന്നത്. എന്നും ഞാാന്തെങ്ങനെ കൊട്ത്തു വിടുന്നു . എന്നാ അതുമതി കിഴങ്ങ് പൊ പൊരിച്ചത്.
ഇങ്ങനെ ഇഷ്ടപ്പെടണെങ്കി സുഖകണ് ഇവർക്കൊന്നു അത് പറ്റൂല്ല.
പറ്റത്തില്ല അഹ് ആ ഹ് ആഹ ആഹ് ആഹ് ആഹ് ആഹ്.
അത് കുട്ടികൾ എല്ലാരും കൂടെ ഷെയറയ്ത് യിരിക്കും തോന്നുന്നു നല്ലഷ്ടാണ് അവരു പാത്രം ചെറിയൊരു പാത്രം നറയെ കൊടുക്കും ഞാൻ.
കൊടു ആഹ് ആഹ്. ആഹ് ആഹ്.
അവര് കൂട്ടത്തിൽ കഴിക്കുന്ന്ണ്ടാവും.
ആഹ് ഹാ
അല്ല എണ്ണപ്പലഹാരം ഇതിങ്ങനെ കഴിക്കുന്നോണ്ടേ ഇങ്ങനെ നമ്മള് വേടിച്ചു വേടി അവ്ടെ അച്ചൻ എപ്പഴും വഴക്ക് പറയും വേടിച്ചു പ്പ നമ്മള് വേടിച്ചു കൊടുക്കുക പിന്നെ വഴക്കും പിന്നെ പിന്നെ വേറൊന്നും കഴിക്കൃതാവുമ്പം നമ്മക്ക് ആഹ് ഉം. അ് അതാ. കൂട്തലിപ്പ എങ്ങനെ കെറ്ച്ചു കൊറ്ച്ചാണ്ട് വരുവാ പിന്നെ അങ്ങനെന്നും വേറെ മറ്റേത് ഇടുമ്പം വേടിക്കുവായിരുന്നു. പച്ചേ വലുതായില്ലേ വലുതായില്ലേ ഇനി പറഞ്ഞ് വേറെ കഴിക്ക പച്ചക്കറി പച്ചക്കറിയൊന്നും കഴിക്കത്തില്ല.
ഇവിടക്കെ അങ്ങനത്തന്നാ പച്ചക്കറി ഒന്നും അവര് കഴിക്കേയില്ല.
ഉം.
ഉം
ഉം ആതാ ഡോക്ടറെടുത്തു കൊണ്ടായാലും ഡോക്ടർമാരും പറയു പച്ചക്കറിയും, നാരുള്ള ആഹാരങ്ങളും പഴമൊന്നും എടുത്തപ്പഴമൊന്നും കഴിക്കത്തേ ഇല്ല.
ആ ഡോക്ടർമാര് പറയു അവ
കഴിക്കാറില്ല ഒന്നും
ആഹ്
കൊടുക്കരുതെന്നാ പറയുന്നെ ആന്ന് ഓഹ് അങ്ങനെ അമ്മൾ ഇലയടയോ അങ്ങനൊക്കെ ഉണ്ടാക്കി എന്തെയ്യാനാ എന്തു ഉണ്ടാക്കിയാലും കയിക്കത്തില്ല വൽസനൊക്കെ ഉണ്ടാക്കി വെച്ചാലും കഴിക്കില്ല ഓഹ് കുട്ട്യോക്ക് എന്ത്ണ്ടാക്കിട്ട് കാര്യമില്ല ഒന്നും ഉണ്ടാക്കിട്ട് കാര്യമില്ല ആഹ് അതയ്ന് മൂ താളെ ഇവിടെ ഇല്ലാത്തൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടാക്കിയ അയാളുണ്ടെ കഴിക്കും അന്നേരം ഇവളിച്ചിരി എങ്ങാണം ഇളയാളും ചെയ്ത് നോക്കുവ ഇപ്പം അയാളില്ലാത്തോണ്ട് നമുക്ക് ഉണ്ടാക്കാൻ മുതല കഴിക്കത്തില്ലല്ലേ പിന്നെ എന്തിനാ ഉണ്ടാക്കുന്നെ അമ്മക്കായിട്ട് ഉണ്ടാക്കാനായിട്ട് തോന്നത്തൂല്ല ആ അതാ അതാ ഓര് കഴിക്കാനെങ്കിൽ പിന്നെ ആ നമ്മക്കഴിക്കാൻ തോന്നും അതെ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യാ ഉം പിന്നെ മഴക്കോള് വരുവെനി ഹസ്ബൻ്റ് നാട്ടിൽ വന്നാ
കറങ്ങാൻ പോവാറുണ്ടോ? ട്രിപ്പ് പോവാറുണ്ടോ?
ആഹ് ചെറിയ രീതിയിലൊക്കെ പോവും പണ്ടൊക്കെ നേരെ കൊച്ചി പിള്ളോരൊക്കെ ചെറുതായിരുന്നപ്പൊക്കെ പോവായിരുന്നു ഇപ്പം പിന്നെ അത്രയൊന്നുല്ല
ആഹ്
നല്ലത് വന്നാ അങ്ങനെ കൊറെ ലീവുണ്ടാവോ? ആ ഒരു മാസൊക്കെ ഉള്ളു വർഷത്തിൽ വരും ആഹ് വർഷത്തിൽ വരും കഴിഞ്ഞ ഓണത്തിനൊണ്ടായിരുന്നു ഇനി ഓണ ത്തിന് വരുന്നോ എന്തോ മോള് വരുമ്പോ വരാന്ന് പറഞ്ഞിരിക്കുവ ആ ഉം അയാക്ക് ഇനിപ്പോ അയാലും ഒരു തോനേ ലീവൊന്നുല്ല മോക്കായാലും ഏക്ക് ഒരാഴ്ച്ചക്കേ ഉള്ളൂ അല്ലേ ഒരു രണ്ട് രണ്ട് മൂന്ന് മാസം കിട്ടുമ്പോ അയാൾ ഓടി ഇങ്ങ് വരും അന്നിട്ടെന്തോ അങ്ങനെ വന്നാലും ര ദിവസം കഴിയുബോ പിന്നേം പോണം പിന്നെം അമ്മക്ക് പാടാവും
അതെ അപ്പൊ കൊണ്ടേയാക്കണോ അവടെ
അമ്മളങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും
ആ എവിടെ ആ ഇങ്ങളെ റെയിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ എവിടെണ്
അവിടം കൊല്ലത്താ
കൊല്ലത്ത് ആഹ്
നമുക്കിച്ചിരി ദൂരം ഉണ്ട് കൊല്ലത്തൊക്കെ
അവിടുന്ന് പിന്നെ കൊറെ കൊറെ വണ്ടിൽ ഇരിക്കണ്ടെ റി ഇതാണോ റിസർവേഷൻ ചെയ്തിട്ടാണോ പോവാ
അത് റിസർവേഷൻ ഒന്നും കിട്ടത്തില്ല അമ്മൾ ലോക്കലിനാ ഈ പിള്ളേരെല്ലാം കൂടെ അവരെല്ലാകൂടാ വരുന്നെ അപ്പൊ ഈ ലോക്കലി കയറിങ്ങ് പോകും അപ്പോ നേരത്തെ അങ്ങ് പോകും എന്നിട്ട് പോയി സീറ്റ് പിടിക്കും
ആഹ്
ഉം
അവിടുന്നെടുക്കുന്ന ട്രെയിനൊക്കെണെങ്ക് സീറ്റുണ്ടാവും
ഏഹ് അവിടുന്ന് എടുക്കുന്ന ട്രെയിൻ ആണെങ്കിൽ സീറ്റുണ്ടാകും ആഹ് അവിടുന്ന് ആ അന്നേരം ഞമുക്ക് അടുത്ത ഒരു സ്റ്റോപ്പുണ്ട് പക്ഷെ നമുക്ക് അവിടെ നിന്നാ അമ്മക്ക് സീറ്റ് കിട്ടത്തില്ല ഞാൻ അതോണ്ട് ഇയാളെ കൊണ്ടങ്ങ് കൊല്ലത്ത് ത്ത് പോയിട്ട് അവിടുന്ന് സീറ്റ് പിടിച്ച പിന്നെ കൊഴപ്പൊല്ലല്ലോ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത സ്റ്റോപ്പില് അമ്മക്കവിടെ അടുത്തുള്ള റേയിൽവെ സ്റ്റേഷൻ ഞാനന്നേരം അവിടിന്നറങ്ങിട്ടിങ്ങ് പോരും
ഓഹ്
എന്നാലേ പറ്റത്തുള്ളൂ അല്ലാതെ അമുക്ക് ലോക്കലിലല്ലാതെ സീറ്റ് കിട്ടിയില്ലെ പോയി ആ ഈ പുള്ളാര് തിരിച്ച് വരുമ്പോഴൊക്കെ അ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ചില പ്പൊന്നും സീറ്റ് കിട്ടാറില്ല പിന്നെ കൊറേ കഴിയുമ്പം കിട്ടും. ഇവിരീല് ലീവാന്ന് പറയുമ്പം ന്താ?
എത്ര മണിക്കൂർയാ
അവ്ടെണ്ട് ഇന്ന്പ്പോ നാല് മണിക്കേറിയ പിറ്റേന്ന് രാ വെളുപ്പിന ഞ്ചരയ്ക്കെ വിടെ ല്ലെത്തൊള്ളൂ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ താമ്പരം ട് പതിനഞ്ച് മണി കൂറാം അം.
ട്രെയിൻലിരിക്കണോ?
ആഹ് അത്രെ ഇരിക്കണം. അപ്പോ അവര്ക്ക് ലീവ് എപ്പഴാന്ന് അറിയത്തൂല്ല അന്നേരം നാളെ ലീവാന്ന് അറിയുമ്പഴത്തേ വരെല്ലാം കൂടെ വാരിക്കെട്ടി. അടുത്ത ആചാങ്ങ് പോരും ഇങ്ങ് പോരും. ഭയങ്കര തിരക്കുവായിരിക്കും വണ്ടീലൊക്കെ ഇപിള്ളോരേ നമ്മുക്കത് കേക്കുമ്പോം പേടിയാ. ഉം ആഹ്. പക്ഷേ ഇവര് അന്നേരം ലേഡീസ് കമ്പാർട്ട്മെന്റിലേ കേറത്തുള്ളൂ.
ആഹ്
ജനറിനാത് കേറിയ പിന്ന എല്ലാം കാണാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ആഹ് ആഹ് ആ. ആഹ് ആന്നാന്നാ ന്നാണ് പിന്നെ ആണ് ആണ്. ആഹ് ന്ന് ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കാം നമ്മുക്ക് ഇങ്ങ് വന്നെങ്കിലേ ഉള്ളു സമാധാനം പിന്നെ. ഉറക്കം പോകും വരത്തില്ല. ആഹ് സമാദാനം വന്നന്ന്.
ഉം
ഉം മറ്റേ ആദ്യമൊക്കെ നമ്മള് റിസർവേഷൻ ചെയ്യുവായിരുന്നു നമുക്ക്. ലീവിന് ഇത്രെ അം മ ചെല അന്നൊക്കെ പറയും നേരത്തെ പറയുവാന്നെ റിയാത്ത അടുത്ത മാസം എല്ലാർക്കും ലീവ്. അങ്ങനെ ആണെങ്കിൽ നമ്മക്ക് റിസർവ് ചെയ്ത് ഇതിപ്പോ അങ്ങനെന്നും അറീയത്തില്ല തലേന്നായിരിക്കും പറയുന്നത്.
ആഹ് ഇ റിസർവേഷൻ കിട്ടാനും പണിയാണ്.
പാഹ് പിന്നെ ത് കിട്ടാനും പാടാ. അപ്പ നമ്മക്ക് അങ്ങോട്ട് പോണെങ്കിലും ഇത് തന്നെ കയറീട്ട് സ്ലീപർ ടിക്കറ്റ് എടുത്തോ? ആഹ് അന്നിട്ട് പിന്നെ ടിക്കറ്റ് എടുക്കണം. അം ആഹ് പിന്നെ അത് പേടിക്കേണ്ട. മ്മൾ ഇവിടെ വന്നാലും ഇപ്പ രണ്ടു വസത്തേക്ക മൂന്ന് ദിവസത്തേക്ക ഒരാഴ്ച ആയിരിക്കും വരുന്നത് പിന്നെമ്മള്. തൽക്കാലി പോലും നോക്കിയാ മ്മക്ക് കിട്ടത്തില്ല.
ആഹ് അതെ അത് കിട്ടിയില്ല.
അങ്ങനെ പിന്നെ ഈ പിള്ളേരെല്ലാം ഒണ്ടായോണ്ട് പിന്നങ്ങോട്ട്‌ പോകുമ്പോൾ എല്ലാരേം കൂടെ ഒന്നിച്ചങ് ഇരിത്തി അവരങ് പൊക്കോളും അത് പിന്നെ നമ്മക്ക് വല്യേ കൊഴപ്പവില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു കാര്യാണ് കൊറച്ച് പിള്ളേരുണ്ടോ ആഹ് ഒരു മൂന്നാലഞ്ച് പിള്ളേരുണ്ടെല്ലാരും കൂടെ അവരെല്ലാടോം ഒന്നിച്ചും അങ്ങനെയൊക്കെയാ പോകുന്നത്.
ഇങ്ങോട്ട് വരുമ്പള്ളോ?
ഇങ്ങോട്ട് വരുമ്പോഴ് അവര് ഒന്ന് ഒരു കൊറേ പുള്ളേര് കാണും അവിടുന്ന് കേറാന് അപ്പം കൊല്ലം ജില്ലയിൽ തന്നെ അവിടെ ഒരു പത്ത് മുപ്പത് പുള്ളാരുണ്ട്.
ആഹ്
പ്പ പഠിക്കുന്നെ ആഹ് പിന്നെ കൊറേ പിള്ളേര് കാണും അങ്ങനെ കോളേജിന്ന് ഇങ്ങട്ട് വിടുമ്പോ പിന്നെ ഈ പോകുമ്പോം ആഹ് തദ് അതാ.
ഏഹ്
അങ്ങനെയൊക്കെയുള്ള കാര്യം
ആഹ് അവന് പൊറത്തെറങ്ങിയാ പിന്നെ അവിടെ എത്തോളം സമാധാനം ഇണ്ടാവൂല്ല.
ആഹ് ആഹ് ആന്നാന്ന് ഭയങ്കര പേടിയാണ് ട്രെയിനകത്ത് എന്തെല്ലാം ക നടക്കുന്നെ നമ്മള്ര്ന്ന് കേ
ആഹ് അതെ
ആഹ് അതെ നമ്മള് ആഹ് പലപ്പോഴും കേക്ക്ന്ന ആഹ് അതാണ് ട്രയ്നാണ് തിലെല്ലാം വയ്യാത്ത ആളും കൂടി ആവും ചെയ്യ ആഹ് ശരിയാ വെള്ള പിടിച്ചിട്ടവമാരെ എന്നാ ഇവരെ ട്ടെന്നാ ഒരു നിയന്ത്രണം വെക്കത്തില്ല അങ്ങനെയൊന്നു ല്ല അല്ലല്ല അതൊന്നുല്ല ഒന്നുല്ല സുഖല്ലാത്തതുകൊണ്ടോ ആഹ് അതെന്നെ ടെന്റെ ഞാനെന്റെ വീട്ട്ക്ക് ട്രെയിൻ ലാണ് പോവാറ് ആഹ് ആഹ് ആഹ് കൂടുതലും ആണല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പ ഇതില് പേടിയാണ് ഞങ്ങള് കു ട്ട്യളെ പറഞ്ഞയക്കാൻ പേടിയാണ് ആഹ് ആഹ് ആഹ് ആഹ്
ട്രെയിനില് പേടിയാണ് ട്രെയി
പക്ഷെ ഇങ്ങനെമോള് വന്നായിരുന്നു പക്ഷെ അത് ഭയങ്കരെ ചുറ്റു ആയിപ്പോയി ഇഞ്ഞ് വരാൻ ഒരുപാട് താമസിക്കേം ചെയ്തു ട്രഫിക്കിലൊക്കെ ആയി കഴിഞ്ഞാല്ലേ സമയം നമ്മള് സമയത്തിനങ്ങ് ചെല്ലാൻ പറ്റത്തുല്ല അങ്ങനായി ഉം കെ എസ് ആർ ടി സി ഇണ്ടാവോ അവ്ടെന്ന് ആഹ് അവിടെന്ന് ആ ഉണ്ടുണ്ട്
ആഹ്
ആഹ് ഏഹ് ഏസിബസ്സ് ഒക്കെ ഇണ്ടല്ലോ ആഹ് അതിന് റേറ്റും കൂടുതലാ ഉം
ആഹ് ഓഹ് ആ റേറ്റ് കൂടും ഉം
ആഹ് സീസൺ അനുസരിച്ചൊക്കെ അയിന്റ റേറ്റ്
ആഹ് ആഹ്
കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അതിന് ഒരു പ്രാവശ്യം അങ്ങനെ പോയി പക്ഷെ സമയത്തിന് എത്താൻ പറ്റത്തില്ല ആഹ് ആഹ് നമ്മള്താ ഇങ്ങോട്ട് വരു നമ്മളാകെ ക്ഷീണിക്കും ആഹ് ട്രെയി യിനാകുമ്പോ ക്ഷീണൊന്നും ക്ഷീണമൊന്നും ഇല്ലാതെ അതെ അത് തന്നെ ഇവരിപ്പോ ഞായറാഴ്ച ഇവിടന്ന് ഇറങ്ങിയാ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയാവും അവർക്ക് അന്നേരം രാവിലെ തന്നെ കോളേജിൽ കേറണം അന്നേരം പെട്ടെന്നാവയന്ന് ട്ടെന്ന് കോളേജി കേറും. പക്ഷെ ബസ്സിനകത്ത് പോയാ അങ്ങനെ പറ്റത്തില്ല. ആ സമയത്തൊന്നും അവിടെ ചെല്ലത്തില്ല. ഹാ അതെ. ഉം അല്ലാണ്ട് പ്രശ്നല്ല പിന്നേ
ചാ ചായേന്റെക്കെ റെഡിയായോ?
ആഹ് ചായക്ക് അമ്മ വെ ള്ളം വെച്ച് ചായേടാനായി വരാറാവുമ്മെ ഉം എന്താ ഉം ഉം അല്ല എന്റെമ്മയ
ആഹ്
ആഹ് ആഹ് ഹാ
സ്വന്തം വീടായിരിക്കൂല്ലെ
ആഹ് എന്റെ വീട്ടിലാ. മറ്റേ അങ്ങ് വേറെയാ അവിടെ ആരുല്ല. അവിടെ അം അ അണ്ണന് അവിടെയൊക്കെ അച്ഛനും അമ്മയൊന്നുല്ല മരിച്ചു പോയി എല്ലാരും.
ആഹ് ശരി
ഉം ഉം എന്നാ ശരി എന്നാ. ആഹ് ആഹ് എന്നാ ശരി. ഓക്കെ ആഹ് ഓക്കേ ആഹ്